ആ എന്ന ഉണ്ട് എടാ
ആ നല്ലതന്നെ. ചായ കുടിച്ചോ?
ചായ കുടിച്ചില്ല
ആഹ് ആഹ് ആ ചായ ചായക്ക് ഇപ്പൊ എന്താ സ് പെഷ്യല് വല്ലതും ണ്ടാക്കോ?
ആ സ്പെഷ്യൽ ഉണ്ടാക്കത്തില്ല ഞാൻ വാങ്ങിക്കും പിന്നെ ഇവിടെ മറ്റേ കുഞ്ഞു പിള്ളേരുല്ലോണ്ടേ അച്ചപ്പോം, കൊഴലപ്പോം, മുറുക്കും കും ബിസ്കറ്റ് എല്ലാം ഇരിപ്പുണ്ട് ആഹ് ഇരിപ്പുണ്ട് എല്ലാം ഇപ്പൊ മരുമ വന്ന് കഴിച്ച- മതിയല്ലോ അവർക്ക് വാങ്ങിച്ചതാണെങ്കിലും നമുക്കും കഴിക്കാലോ ആ അങ്ങനെ അങ്ങനെ കുട്ടികൾ ഉള്ളതൊണ്ട് അങ്ങനൊരു ലാഭ - പോണ്ട് എല്ലാ സാധനവും തിന്നാൻ പറ്റില്ല ആ പിള്ളോരൊന്നും അങ്ങനെങ്ങെ തിന്നത്തില്ലല്ലോ ഉ ചേച്ചി ഇങ്ങനെ പറ എപ്പോഴും പിള്ളോരു തിന്നുതാണോന്ന് സംശയം എനിക്കും ഉണ്ടത്
ഏ
കാണുമ്പോൾ നമ്മളും പിള്ളാരാ
അതെ അതെ ഉം പിന്നെ ഉച്ചക്കെന്താ ചോറിനൊക്കെ
ചോറി നിന്ന് സോയാബീൻ ഉണ്ടായിരുന്നു അവിടെ വെക്കാറുണ്ടോ സോയാബീൻ
ഇല്ല സോയാബീൻ വെക്കാറുണ്ടോ ച്ചാല് ഇവർക്ക് ചെലപ്പോ ഇവർക്കൊരു പൂതിയാണ് അപ്പൊ ഞാനങ്ങ് പൊരിച്ചു കൊടുക്കും അവിടെ എന്താ ചെയ്യാ കറിവെ -
ആഇവിടെ പൊരിക്കിയ കറി വെക്കക്കെ ചെയ്യും
ആ അതല്ല കൂടുതൽ ആ കൂടുതൽ ഫേമസ് സോയാബീൻ ഇഷ്ട്ടായിരിക്കും
ഉം അതെ അതെ ഭയങ്കര എന്താന്ന എന്താന്ന് വെച്ചഴിഞ്ഞാ അ ഇങ്ങനെ ചിക്കനും മീനും ഒക്കെ അധികം കഴിക്കാത്ത ആൾക്കാർക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും കാരണം അവർക്കൊരു പ്ര ത്യേ ടേസ്റ്റ് തോന്നുഅല്ലോ അത് തിന്നുമ്പോ കുട്ട്യേക്കൊക്കെ ഭയങ്കര ഇഷ് ട്ടയ്‌ർ
ആ ഇവിടെ വര്ക് വെല്യെ ഏ ഇഷ്ടൊന്നുല്യ എപ്പഴങ്കിലൊക്കെ സ്കൂൾലൊക്കെ കുട്ട്യേള് ങ്ങനെ ഏ കെഹ് കൊണ്ട്രുന്നർഞ്ഞിട്ടേ ചോർന് അവര് എന്തേലും കൂട്ടാൻ കൊണ്ട്രു അപ്പൊ സോയാബീൻ മതിയാറ്. അങ്ങനെയൊക്കെ കുട്ടികൾ കാണും കൊണ്ടരുന്നത് കാണും പ്പോവർക്കൊരു പൂതിയാണ് അല്ലാതെ നമ്മള ഒന്നുംല്ല ആ ഒന്നും ഇല്ലാത്തപ്പോ നമ്മളൊരു സോയാബീൻ ഉണ്ടാക്കിട്ട് കൊടുക്കട്ടെ അപ്പൊ അവർക്ക് വേണ്ടിരില്ല നമ്മള് ചോർനൊക്കെ ഒണ്ടാവില്ലേ സോയാബീൻ ഫ്രീയാക്കിട്ടൊക്കെ
ആ ആ ആ അങ്ങനെ കൊണ്ട് പോവത്തില്ലല്ലേ
ഇല്ലില്ല അങ്ങനെ കഴിക്കൂല ഇവർ കുട്ടികള് മറ്റുള്ള കുട്ടികൾ കാണുമ്പോൾ അവർക്കൊരു പൂതി അപ്പൊ വാങ്ങി കൊടുക്കണ പക്ഷെ അതല്ലാതെ നമ്മള് വാങ്ങി വെച്ചിട്ട് കാര്യവില്ല
ആ അത് ശരിയാണ് പിന്നെ ഇവിടൊണെങ്കി വൈകി സ്നാക്സിനും ഇതുപോലെ ഇങ്ങനെ ചേച്ചി വറുത്തു കൊടുക്കും ഓരോന്നക്കയെ അങ്ങനെ ആ കോ ഇടക്ക് അത്ഈ ഉ ആ ഈ പറഞ്ഞ പോലെ ഇവര് പോയിട്ട് വരുമ്പോ ഇവർക്ക് ഓരോ ഇത് കാണും
ആ അതെ മറ്റുള്ള കുട്ടികള് ആ അതെ അതെ ശരിയാ അതന്നെ ഇവിടെ മറ്റുള്ള കുട്ടികള് കാണുമ്പോ അത്ണ്ടാക്കി തന്നാ മതി ആ ഒ അവര് കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അത് പറഞ്ഞിട്ട് വരും
ആ അതെ ഇപ്പഴത്തെ പിള്ളോര് നമ്മളെപ്പോലൊന്നും അല്ല അവര് ചോദിക്കും അതെങ്ങനെ ഉണ്ടാക്കുന്നെ എന്ന് എന്നിട്ട് അതും പറഞ്ഞോണ്ട് വരും ആ ഇവിടെ വന്നിട്ട് എന്നോടും പറയും ഞാൻ പിന്നെതന്നും മൈൻഡ് ചെയ്തില്ല ഞാൻങ്ങനെ ഉണ്ടാക്കി കൊടുക്കതോന്നില്ല ഒരു തവണ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചോയ് പുറൊക്കെ നടക്കും
ആഹ അത് ശരിയാ ശരിയാ
അത് അത് ഇങ്ങനെ - നമ്മളിങ്ങനെ കറക്റ്റ് ഇങ്ങനെ പ പണ്ട് ഇങ്ങനെ മാസികയിലൊക്കെ ഇല്ലായിരുന്നോ പാചകം ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതുപോലെ വന്ന് കാണാ പറ- പഠിച്ചു പറയും ഇതെടുക്കണം ഇത് കഴുകണം ഇത് കഴുകിയിട്ട് ഇത്ര ഉപ്പ് ഇടണം അങ്ങനെ പറഞ്ഞിട്ട്- പിള്ളോര് പറയും അത് അപ്പ ഞാനിങ്ങനെ ചേച്ചി ഉണ്ടാക്കും ഞാ ഇങ്ങനെ നോക്ക- ക്കികൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നും നമക്കൊന്നും അങ്ങനെ അറിയത്തില്ലല്ലോ കുഞ്ഞിലേ അത്രയും കുഞ്ഞിനെ നമ്മൾ പറയത്തില്ലേ പക്ഷേ പിള്ളേർക്ക് അങ്ങനാ പെട്ടെന്ന് അവര് പിടിച്ചെടുക്കും
ആ അവർക്ക് അത് പെട്ടെന്ന് മനസിലാവും ഉം
നമുക്ക് ഇങ്ങനെ ഇവര് പറയണകേക്ക ഗരമസാല അങ്ങ് നമ്മളക്കെ അത്പ്പഴാ പഠിച്ചേ നമ്മളൊക്കെ അടുക്കളെ കയറൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗരമ മസാല ഏതാ മുളകുപൊടി ഏതാ പിള്ളേർ കറക്റ്റ്
ആ ഇവര് ഇതന്നെ ഇവരുടെ അവസ് സ്ഥ ഇവര് സ്കൂളന്ന് അ മറ്റുള്ള കുട്ടികള് ഇണ്ടാക്കി കൊടുന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ അ പറഞ്ഞുതരും ഇങ്ങനെയാണ് ഇണ്ടാക്കി ഇണ്ടാക്അ ഇതേപോലെ ഉണ്ടാക്കി തന്നാ മതി
അതെ എന്നിട്ട് പറയാം അമ്മക്കൊന്നും അറിയത്തി എല്ല അവറെക്കെ അമ്മമാര് കണ് ഒ ഉണ്ടാക്കി കൊടുക്കുന്നേ എന്നൊക്കെ പറയും വരുവോ പരാതി വാ എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോ ഓരോ പരാതി കാണും ആ അവർ ക് ആവശ്യ
ആ ഇപ്പോത്തെ പിള്ളേർ അങ്ങനെ നമ് നമ്മളൊക്കെ പണ്ട് കാലത്ത് ത്ത് എങ്ങനെയാണ് ഫോൺ ഉപയോഗം ഉണ്ടായിരുന്നോ അന്ന് ഫോൺ ഉണ്ടായിരുന്നോ ഇപ്പ ഇവിത്തെ പിള്ളേർക്ക് പോണില്ലാത അവർക്ക് എന്ത് ഈ വെക്കേഷനൊക്കെ ഫുൾടൈം ഫോണന്നെയായിരുന്നു
ഉം ഇവിടെ എ ഇവിടെ പിന്നെ ചേച്ചിയാണെങ്കി നല്ല വഴക്ക് പറയും രണ്ടിനെ അങ്ങനെ ചെയ ഫോണിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നേനെ എന്നിട്ട് ഇവിടെ കൊറെ കൂട്ടുകാരുണ് കുഞ്ഞി പിള്ളാര് അവരുടെ ആ പ്രായത്തിന് പറ്റിയ സ്കൂളിൽ പഠിക്കുന്ന എല്ലാം ഒന്നിച്ചൊക്കേ നടക്കത്തുള്ളൂ അപ്പൊ അതുങ്ങളടെ കൂടെ കളി വിടും ഈ കളിക്കാൻ വിട്ട ഉണ്ടല്ലോ അതിലും കുരുത്തകേടാ
അതാണ് അതാണ് കളിക്കാൻ വിട്ടാൽ അവര് ഉം കളിക്കാൻ വിട്ടാൽ അവര് നമുക് ക്ക് വീട്ടിലുള്ളിൽ ഇരിക്കാൻ സമാധാനം ഉണ്ടാവൂല്ല എവിടെയാണ് അവര്
ആ ഇവിടെ തൊട്ട് ഫ്രണ്ടിലൊരു ഗ്രൗണ്ട് പോലൊരു സംഭവുണ്ട് അപ്പൊ അവിടായിരിക്കും എല്ലാം കൂടെ കളി ക്കാ അപ്പൊ നമുക്ക് ഇവിടിന്നാ കാണാൻ പറ്റും- പ അരേല് ഒരാള് കൂടെ കാണണം- മെയിനായിട്ട്- ചെലപ്പോ ഇടയ്ക്ക് ഞാനും പോകും- അല്ലെ പിന്നെ പ്രശ്നമാണ്- അല്ലെ പിന്നെ അങ്ങോട്ട് അവളന്നെ-
ഇവിടെയൊന്നും പൊറത്തെറക്കി അങ്ങനെ പറഞ്ഞയ്ക്കാൻ പറ്റൂല- പേടിയ റോഡ് അങ്ങനെ- ള്ള കാരണേ- അവരെന്ത് കളിയാ കളിക്കാന്നറിയില്ല പിള്ളേര് കൊറേ ഉണ്ട്-
നമ്മള ഈ ഫോൺ കൊടുക്കുന്നതില് നല്ലത് ഇതുങ്ങൾ ഇതുങ്ങളുടെ കുട്ടിക്കാലം നല്ലതായിട്ട് ആസ്വദിക്കട്ടെ- നമ്മൾ ആസ്വദിച്ച ആ ഒരു- ഇത് അതുങ്ങളും അറിയണവല്ലോ- ഫോൺ കൊടുത്ത് കഴിഞ്ഞാൽ ഇതുങ്ങക്ക് ഒന്നും അറിയത്തില്ല-
ആഹ ഇത് തന്നെ ഇവര് ഇവർക്കും ഫോണാണ് വേറള്ള കളി അവർക്ക് അറിയില്ല- ഫുൾ ടൈം ഫോൺ ഉണ്ടായൽ അത്രയും ഫോൺ ഉണ്ടായാ ഇവർ ഒരു കച്ചറ ഒരു കുരുത്തക്കുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില-
ഇവിടെ അങ്ങനല്ല ആ ഇവിടെ ചേച്ചി സ സമ്മദിക്കാതെയില്ല ഫോൺ എടുക്കാൻ ഉം അ സമക്കത്തില്ല കാരണം അതുകൊണ്ട് ഇപ്പം മറ്റുള്ളവരോട് മിണ്ടാനും സംസാരിക്കാനൊന്നും അത്ങ്ങക്ക് മടിയില്ല ചില പിള്ളേരുണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെയിരി ക്കുന്നപിള്ളേർടെഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരൊടൊന്ന് സംസാ
ആ അങ്ങനെ ഫോണിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിലേ കുട്ടികൾക്ക് സംസാരിക്കാൻ അറിയാതാവും ചെറിയ പിള്ളേർക്ക് നമ്മൾ ഫോൺ കൊടുത്ത് കൊട്ത്തിട്ട്അവരങ്ങനെ ഫുൾടൈം ഫോണ്എ- പിന്നെ അവർക്ക് സംസാരിക്കാൻ മറ്റുള്ള ആളുകൾ അവര് സംസാരിക്കാൻ ഇടപഴകാ അവർക്ക്റിയാതാവും
ആഹ് അതെ അതെ- അതചേച്ചിപറയും കാരണം ഇവിടെ- മോനാണെങ്കി മൂത്തവൻ ഹ് ആരോടും അങ്ങനെ മിണ്ടത്തില്ലായിരുന്നു ഒരു സമയത്ത് ഇവനാണ ഇങ്ങനെ കുഞ്ഞിലേ ഇപ്പൊ ഇവൻ ഒറ്റ മോനായി അവല്ല ഇവൻ ജനിച്ചു കഴിഞ്ഞ് അവള് ജനിച്ചപ്പത്തേക്കും ഇവനിങ്ങനെ നെ വളർത്ത ഇവനെ നോക്കാ അങ്ങനെ നമുക്ക് സമയംകിട്ടത്തില്ലല്ലോ എല്ലാം കൂടെ ശ്രദ്ധിക്കാൻ ചേച്ചിയൊക്കെ ചേച്ചിടെ വീട്ടിലാരുന്നു
ആ ആ ആ
ഇപ്പോം ഹ് സം സമയം കിട്ടാത്തത് കൊണ്ട് ഇവനിങ്ങനെ ഫോൺ കൊടുത്തങ്ങിരുത്തും എന്നിട്ട് കൊച്ചിനെ നോക്കണല്ലോ ഇളയാളെ അങ്ങനെ ഇരുന്നിരുന്നിവൻ ഫോണിനകത്താ ഫുൾടൈം ഇവനോട് എന്തേലും ചോദിച്ചാ അവന് മിണ്ടത്തില്ല അങ്ങനാരുന്നു
ആ അ അങ്ങനെണ്ടാവും ക്ഷെ അങ്ങനെ ഇവര് അങ്ങനെല്ല കളി ക്കാൻ പോവും ഒരു നേരം കളിക്കാൻ പോവും ക്ഷെ നമുക്ക്ങ്ങനെ പൊറത്ത് വിടാൻ പറ്റി റ്റാത്തൊരു ഇത് വരുമ്പോ ഫോണ് കൊടുത്തു പോവും ച്ച് അങ്ങനെ ആ അത് മിണ്ടാതിരി ക്കില്ല അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടുല്ല ഫോണ് കൊടുത്താ നമുക്ക് എൻ വീട്ട്ത്തെ ജോലിയൊക്കെസിമ്പിളായിട്ട് ചെയ്യാം ഒരു ബുദ്ധിമുട്ടു ണ്ടാവില്ല
അല്ലെങ്കി പിന്നെ ഇനെ അടുത്തിരുന്ന് നൂറുകൂട്ടം ചോദ്യ ദ്യങ്ങളാ നമ്മളൊരു പണിയെടുക്കുമ്പോ ഇതുങ്ങളേയ് വഴക്കണ്ടാക്കുന്നതിലും കൂടുതൽ ഇതുങ്ങക്ക് സംശയങ്ങളാ അമ്മ ഇതെന്താ ഈ ഷേപ്പില് ഇതന്താ ചേച്ച ച്ചിങ്ങിനിരിക്കുന്നേ അതിപ്പോ നമ്മള് ഏ ഇപ്പൊ നമ്മളിവിടെ സ്കൂളിലൊക്കെ പോയിട്ട് വിളിക്കാൻ ഞാൻ പോവുകയാണ് ഇപ്പം നമ്മൾ വഴിയേ വരുമ്പോൾ ആലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇത്പ്പൊ നമ്മളിങ്ങനെ ആൾക്കാരെ ശ്രദ്ധിക്കാൻ നമ്മള് വണ്ടി ഓടിച്ചു വരൂവായിരിക്കല്ലോ
ആ ആ
ത്തു എന്റെ കൂടെ പണ്ടു പഠിച്ചേ പണ്ടെന്ന് ക്കെ പറയുമ്പോഴത്തേക്കും ഇവർ ആകെ ഒന്നാം ക്ലാസിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ ആതാ
ഓഹ്
ആഹ് അപ്പഴത്തേക്ക് പണ്ട് എത്ര പണ്ട് ഒന്ന് കുഞ്ഞിലേ പഠിച്ചതാ അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ എത്ര കുഞ്ഞില്ലേ നിങ്ങളാകെ കുഞ്ഞാ അങ്ങനെ ഒണ്ട് പിള്ളാര്
ആ
ചെല സമയത്ത് രസവാ നമ്മക്ക് കേട്ടൊണ്ടിരിക്കാൻ പക്ഷെ ചെല സമയത്ത് അയ്യോ ദേഷ്യം കൂടെ വരുവാ
അത് ശരിയാണ് അവരെ അവരെ ഇത് അവര് വീട്ടിലുണ്ടായ ടൈമ് പോകുന്ന അറിയില്ല അങ്ങനെ ഒരു കാര്യവുണ്ട് പക്ഷെ നേരം പോയി കിട്ടാൻ നല്ല പണിയാണ്
ആ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഫോണിനകത്ത് നമ്മുടെ ഇത് തീര്ന്ന അറിയത്തില്ല
അതെ അതെ നെറ്റ് ഹ് ഹ്
എന്തേലും ആവശത്തിന് എടുക്കാൻ വരുമ്പഴത്തേക്കും ലോക്കൂടെ അറിയാങ്കി പിന്നെ പറയണ്ട
ആ ലോക്ക് എങ്ങനെ ലോക്ക ആക്കിയാലും അവര് അത് കണ്ടുപിടിച്ച്
ഉം അപ്പം ഞാൻ ചെല സമയത്ത് ഇങ്ങനെ ഇതുങ്ങൾ അടങ്ങിയിരി രിക്കാൻ വേണ്ടി അങ്ങ് കൊടുക്കും ഇല്ലേ നമ്മളെ ഉറക്കത്ത് പോലും ഇല്ല അങ്ങനെ ഉണ്ട് അപ്പം കൊടുക്കുമ്പോഴത്തേക്കും ചേച്ചി പക്ഷെ വഴക്ക് പറയും ഞങ്ങള് രണ്ടിനേം ഞാനും ഫോണിലായിരിക്കുന്നത് കൊണ്ട് അതിനും കൂടെ വഴക്ക് കേൾക്കും അ അപ്പോ അങ്ങനുണ്ട്
ഉം
ആ അത് പിന്നെ ന നമ്മള് നമ്മളങ്ങ് മിണ്ടാതിരിപ്പിക്കാനല്ലേ നോക്കുന്ന ഇല്ലെങ്കിൽ നമ്മള് ഒരു ഹ്അ ഇപ്പൊ ഒരു പൂച്ചയെ കണ്ട ആ പൂച്ച ജനിച്ച കഥ തൊട്ട് മരിക്കുന്ന എന്ന് മരിക്കുന്ന വരെ നമ്മൾ പ്രവജിച്ചു പറയേണ്ട അവസ്ഥയാ ഉം
എല്ലാതും അവർക്ക് പറഞ്ഞ
ഇതെന്താ പൂച്ച ഈ ഷേപ്പില് ആ അത് ഓരോ ഡൗട്ട് കേൾക്കുമ്പോ നമ്മള് തന്നെ ചിന്തിച്ചു ശരിക്കും ഇതെന്താ ഇ ങ്ങനേന്ന് അതായത് പൂച്ചക്ക് എന്താ പറക്ക ക്കാൻ പറ്റാത്തെ കഴിഞ്ഞ ദിവസം ചോദിക്കുവാ ഇവിടെ ഒരു പൂച്ചയുണ്ട് അതിങ്ങനെ അവിടെങ്ങാണ്ട് ഇരിക്കുവ അപ്പൊ കാക്ക ഏതാണ്ട് പറന്ന് പോയപ്പോ ത് ങ്ങനെ നോക്കിക്കൊണ്ടിക്ക. അപ്പം ചോയിക്കുഅ. ഈ പൂച്ചക്ക് എന്താ പറക്കാൻ പറ്റാത്തത് പൂച്ചയുടെ ചിറക് ആരാ വെട്ടി കളഞ്ഞത് ത് ഇങ്ങനത്തെ സോ ചോദ്യങ്ങളൽകിയാ
ആ എത്രാക്ലാസ്സിലാണ് പഠിക്ണത്?
ഒന്നിലും ഒരാള് മൂന്നിലും
ആ ആ അപ്പൊ പിന്നെ പറയണ്ടാ
അപ്പൊ ഡൗട്ടുകൾ ഇപ്പം ടീച്ചർ പറഞ്ഞു വിട്ടാ അതേപോലെ ക്ലാസ്സിൽ എന്താ നടക്കുന്നത് എന്ന് കൃത്യം വന്ന് പറയും വിട്ടി
ആ ആ
അപ്പം ടിച്ചേഴസ് എന്ന പറഞ്ഞു ടീച്ചർ എന്നെ അടിച്ചു ടീച്ചർ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പരാ
അ ഇപ്പ ആ അവ- സ്കൂള് വിട്ട്‌ വന്നാൽ കുറച്ച് പരാതികള് കേൾക്കാ ടൈമ്
അത് ഉണ്ട് അത് അത് ഒരാളോട് പറഞ്ഞ് നിർത്ത്ന്നില്ല അതിന്റെ അമ്മയോട് പറയും, എന്നോട് പറയും ഇവിടുള്ള അച്ഛനും അമ്മയോട് പറയും വീ വീട്ടിരായും വന്ന അവരോട് പറയും പറയും നാട്ടിക്കൂടായാലും- വഴിക്കൂടെ പോയാ അവരെ വിളിച്ചു നിർത്തി വരെ പറയും ഇങ്ങനെ കഥ, ഉം അവർക്കും കേൾക്കാൻ ഭയങ്കര രസ-
ആ ഭയങ്ക സംസാരം കേക്കാൻ ഭയങ്കര രസായി ക്കങ്ങനെ ആകുമ്പഴേ ആ ചെറിയ കുഞ്ഞായപ്പ തന്നെ ഇങ്ങനെ സംസാരി
ആ ചേച്ചി സംസാരിക്കത്തില്ല ഞാൻ സംസാരിക്കുയിരുന്നു ചേച്ചി അങ്ങനെ അധികം മിണ്ടുന്ന ടൈപ്പല്ല ആ എന്റെ സ്വഭാവാ എന്ന് പറി എപ്പോഴും ചേച്ചി
ആ അതായി ഷേ അഹ് സംഭവം രസ സാണ് നമ്മള് കേട്ട് നിന്ന് പോവും
ഉം ശരി ഞാൻ വിളിക്ക എപ്പഴേ ചേച്ചി വിളിക്കുന്നു ഉം ശരി